ഹലോ ആ ഹലോ
കേൾക്കണ്ടോ പറേണെ
ആ ആ കേക്കണ്ട് ഒന്ന് ഫോ ഫോണൊന്ന് അടുത്തേക്ക് പിടിച്ചിട്ട് സൗണ്ട് കൊറച്ച് കൊറവാ
ഹൽ ഇപ്പളൊ
ആ പ്പ ശെരിയായി
ആഹ് ഞമ്മള് ഒരുപാട് കൊല്ലം മുമ്പെ ഞമ്മക്കൊരു രോഗം വന്നിരുന്നു കേരളം മൊത്തം വന്ന ഒരസുഖം വൈറസ്
അതെ അതെ
കൊറോണ അന്ന് ലോക്ക്ഡൗണ് ഒരുപാട് കടകളില്ല ലോക്ക്ഡൗണ് കാര്യങ്ങള് ഒരുപാട് ബുദ്ധിമുട്ടിട്ടൊണ്ട് അന്നൊക്കെ എങ്ങനെയായിരുന്നു. ഇങ്ങളെ ഉപജീവനം.
ഞങ്ങളന്ന് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടൊണ്ട്. അന്ന് നമ്മളെ കേരളവും ലോകം മൊത്തം സ്തംഭിച്ചൊരു സംഭവമാണത് പ്രത്യേകമായിട്ടും നമ്മളെ വിദേശം.
ഉം
നമ്മുക്കിപ്പ പ്ര പ്രധാനപ്പെട്ട ഒരു വരുമാനമാർഗം നമ്മളെ കേരളത്ത്ക്ക് നമ്മളെ ഇന്ത്യക്ക് തന്നെ പ്രത്യേകിച്ച് കേരളത്തില് ഒരുപാട് പ്രവാസികളാണ്. വിദേശത്ത് ഉം വിദേശ് അതെ വിദേശികള് വിദേശത്ത് ജോലിചെയ്യുന്ന നമ്മളിപ്പോ ഒരു ഫാമിലീന്ന് ഒരാളെങ്കിലും വിദേശത്ത് കഴിയാത്തവരിലില്ലല്ലോ ഇപ്പൊ
ഉ ഉം
ഉം ഒരു ഒരു നമുക്കൊരു വരുമാനമാർഗന്നു പറഞ്ഞാല്. വിദേശപണം തന്നെ ഒരുപാട് വീട്ടുകാർക്കങ്ങനെ തന്നെ അത് ആ ഒരു കൊറോണ ലോക്ക്ഡൗൺ സമയത്ത് പ്രധാനമായിട്ടും അങ്ങനൊള്ള വീട് ട്ടുകാരെയാണ് കൂടുതല് ബാധിച്ചിരിക്കണേ
ഉം ഉം
കാരണം അവിടെ അവർക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞാൽ അവർക്ക് വരുമാനം കിട്ടിയാലേ നമുക്ക് കിട്ടുള്ളൂ
ഉം ഉം
ഉം അങ്ങനെ ഒരുപാട് പ്രയാസപ്പെട്ടിട്ട്ണ്ട് പിന്നെ അവർക്ക് അവര് മാനസികമായിട്ടും ഒക്കെ
ഉം അതെ വീട്ടിലും വീട്ട്ക്കു അങ്ങനെ പറ്റൂല അവടെ ഒറ്റക്ക് പുറത്തിറങ്ങാൻ പറ്റൂല ലോക്ക്ഡൌണ് ആരെയും കാണാൻ പറ്റൂല
എല്ലാം കൂടി ഒര് അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അപകടം സംഭവിച്ചിട്ട്ണ്ട് മനസ്സ്ങ്ങട് സമ്മർദ്ദപ്പെട്ട് പുറത്തിക്ക് ഇറങ്ങാൻ കഴിയാതെ ഒന്നൊ കു വീട്ടുകാരുമായിട്ട് ബന്ധപ്പെടാനോ അത് വന്ന് ഫസ്റ്റ് ടൈമക്കെ ഈ കൊറോണ വന്നതില് കൊറോണ പോസിറ്റീവ്ന്ന് കണ്ടാൽ പിന്നെ ഒരു വലിയൊരു ആൾ പെരുമാറ്റല്ലാത്തരു ഏരിയയില് കൊണ്ട്
ഒറ്റക്ക് ഇരുത്തി എല്ലാം ഒറ്റക്ക്
അതൊരു ഒരു ഒരു മാരക ആഹ് അതെ അതെ അതെ അവര് വരുമ്പോ തന്നെ ഒരു മാരകമായി മായിട്ടുള്ളൊരു ജീവിയായിട്ട് അവരെ വിട്ടു നിർത്തി ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ലൈഫിൽ വന്നിട്ടുണ്ട് അന്നൊക്കെ ഒരുപാട് കഷ് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പ അവർക്കും ബുദ്ധിമുട്ടായിരുന്നു വീട്ടുകാർക്കും
ഉം ഉം
നമുക്ക് നമുക്ക് എന്തെങ്കിലൊക്കെ നട വെങ്കിലും ഇതാണെങ്കിലും വാങ്ങണമെങ്കിലും നമുക്ക് പണം വേണം പണം വരണമെങ്കിൽ അവര് മാനസികപരമായിട്ട് ഇനി ഇവിടെ മ്മക്ക് പൊറത്തിറങ്ങാൻ പറ്റാതെ
അതെ ഒരു കടയും ഇല്ല ഒന്നും ഇല്ല പുറത്തിറങ്ങൻ ജോലി ചെയ്യാൻ പറ്റൂല പുറത്തു പോകൻ പറ്റ് പറ്റൂല പുറത്തിറങ്ങിയ പോലീസ് മാസ്ക് നിർബന്ധം
അത് ഞമ്മക്ക് ഞമ്മളിപ്പോ പ്രയാസപ്പെട്ട് ഇങ്ങനെ നോക്കിയാലും ഞമ്മക്ക് വേണ്ടിയിട്ടാണ്
അതെ അതെ ശരിയാണ്
നമുക്ക് വേടി വേണ്ടിട്ടാണ് പക്ഷെ ജനങ്ങൾ പേടിച്ചിരിക്കാണെ ജനങ്ങൾക്കൊരു വി ഭ്രാന്തിയരുന്നു അന്ന് എന്തോ ഒരു മാരക
ആ അസു സുഖം അങ്ങനെയാണ് കണ്ടാ മതി അപ്പത്തിന് പകരുംന്ന്ള്ള രീതിക്കാണ് നാട്ടി ഫ്രണ്ടാ ആവുന്നുണ്ട് പക്ഷെ അതെങ്ങനെയാണ് പകരണത് എന്താണെന്നുള്ളത് ഒന്നുല്ല നമ്മൾ കണ്ടാ പകരും. സംസാരിച്ചാൽ പകരം എടുത്തിരിക്കാൻ പറ്റൂല അങ്ങനെ അത്രക്കും പെട്ടെന്ന് പകരുന്ന വൈറസ് വർത്താനം പറഞ്ഞിട്ടാണ് നാട്ടി സ്പ്രെഡായെ
മരിച്ച് മരിച്ച കഴിഞ്ഞ വ്യക്തിനേ കൂടിയും ഒരു ആൾപ്പെര് സമ്മ ക്കാതെ എന്തോ ഒരു എത്ര അകലം നിന്നിട്ടാണ് അവരൊക്കെ സംസ്കാരം കാര്യങ്ങളൊക്കെ നടന്ന്ക്ക്ണ് അതൊക്കെ മരണത്തിലും ഒരു ഒലോടൊരു വിട്ട് നിക്കലായിരുന്നു.
എത്ര കുടുംബങ്ങള് അതുപോലെ തന്നെയാണ് ഒരു വലി നിപ്പ വന്നിട്ടുണ്ട് ഒരു കാലത്തി നിപ്പ വൈറസ്
ഓ അത് പിന്നെ പറയണ്ട നിപ്പ അതെന്തായാലും പിടച്ച് നിർത്താൻ കഴിയുന്നുണ്ട്. വന്നാല് ഒന്നോ രണ്ടോ ആളുകൾ മൂന്ന് നാലാമത്തെ ഒരാൾക്കത് വരുന്നില്ല. അതഅത്ര അങ്ങട്ട് അതെ അതെ അതത്രക്കണം- ആ ഉ ഉ ഒരുപാട് ആൾക്കുണ്ട് അണ്ട് പരക്കണില്ല അത് പരന്ന് ഈ കൊറോണ വൈറസിന്റെ പോലെ പരഞ്ഞതാണില്ല അതുകൊണ്ട് അതൊരു സമാദാനം പ്രധന ആ വൈറസ് എങ്കിലും അത് വന്നാൽ കൊറോണനക്കായി അപകടണ്.
അതെ നമ്മളെ കാലത്തിനനുസരിച്ചിുള്ള ഒരു തിരിച്ചടിയാണ് നമ്മളെ കാലം പോകുന്നതിനനുസരിച്ചിട്ട് ഓരോരോ അസുഖങ്ങളും നമ്മള ജീവിത ശൈലി മാറ്റങ്ങള് അതിനനുസരിച്ചിട്ടാണ് ഓരോരോ രോഗങ്ങൾ വരുന്നത് അപ്പ നമ്മൾ ക്രിയേ റ്റീണതാണ് നമ്മളെ ജീവിത ശൈലീനും നമ്മൾ പ്രകൃതികൊടുക്കണ കാര്യങ്ങൾ കൊണ്ട് ണ്ടാക്കുന്നതാണ് പ്രകൃതി നമുക്ക് തിരിച്ചു വരുന്നതാണ് ഓരോര അസുഖങ്ങളായിട്ടും ഓരോരോ വെക് പ്രകൃതിക്ക് ദോഷം ചെയ്യുമ്പോ പ്രകൃതി നമ്മുക്ക് നമ്മള് കൊടു
കൂടുതലായിട്ട് ഈ വൈറസ് ഇതൊക്കെ വരുന്നത് ഞമ്മൾക്ക് ഇത്രയും ഫാക്ടറികള് പുറത്തൊക്കെ പുറന്തള്ളണ് വിഷ വിഷവാതകം അത് ശ്വസിക്കണ താ എന്തൊരു പ്രയാസണ് പിന്നെ ഓരോരോ ലബോറട്ടറികള്. ഒരു അദ്യത്തെ പോലെല്ലേ ഒക്കെ അധികരിച്ചൊരു കാലാണ് എങ്കിലും കണ്ടുപിടി ത്തങ്ങൾ കൂടുമ്പോ നമ്മുക്ക് കൺ-ണ്ട പേരിടാനും കണ്ടുപിടിക്കാനും കഴിയാത്ത അസുഖങ്ങളും. പിന്നെ ശാസ്ത്രധനൊക്ക ഒരു പ്രതിവിധി മരുന്ന് വാക്സിനും കണ്ടുപിടിച്ചതകൊണ്ട് ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ കഴിയുന്നുണ്ട്. എങ്കിലും ഈ രോഗികളായി കഴിയുന്ന ആളുകൾക്ക്
ഉം
ഉ നമ്മളിപ്പോ ഒരു വീട്ടില് ഒരാൾക്ക് വന്ന കഴി ഞ്ഞല് പിന്നെ ആ വീട് മൊത്തം ആകെ- സ്തംഭിച്ചു പുറത്തിറങ്ങാനും ഭക്ഷണത്തിനും
ഒന്നിന് ആയിര്ന്ന പക്ഷെഅപ്പ് ഞമ്മള് അങ്ങനെ കൊറോണ കാലത്ത് നമ്മള് ലോക്ക്ഡൌൺ ആണെന്നുണ്ടെങ്കില് നമ്മൾ കുടുംബങ്ങള് നല്ലോണ്ണം പരസ്പരം ബന്ധണ്ടാക്കിയിരുന്നു നമ്മള് പഴയൊരു കാലഘ- കാലഘട്ടത്തൊക്ക പോയൊരു ഷീ ലയിരുന്നു വൈകുന്നേരം അയാല് പുറത്തിറങ്ങാൻ പറ്റൂല അപ്പൊ മുതിർന്നവരായാലും ആണുങ്ങളായാലും എല്ലാരും ഒപ്പം വീട്ടിലിരുന്നിട്ടില്ല ഓരോ കളി അതുപോലെ പുറത്ത് പോയി ഫുഡ്ഴിക്കാൻ പറ്റൂല സാധനങ്ങൾ വാങ്ങാൻ പറ്റൂല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമ്മൾ ഓരോന്ന് ഉണ്ടാ ക്കിട്ടും വെറൈറ്റി വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടും
അതെ അതെ അത് ഒരുപാട് ഗുണങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഒരു സ്വയം തൊഴിൽ വേണം ന്നല്ലൊരു ചിന്ത ഈ കൊറോണ വരുത്തിയിട്ടുണ്ട് വീട്ടിലെ സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടാക്കണം. ആ ഒരു ചിന്താഗതി ആ വന്നത് ഈ കൊറോണ സമയത്താണ് കൊറോണ സമയത്ത് വന്നൊരു പ്ലസ് പോയിന്റ് അതന്നെയാണ് സ്വയം വീട്ട് വീട് വിട്ടറങ്ങാതെ എങ്ങനെ സമ്പാദിക്കാന്നുള്ള ഒരു ചിന്ത
ആ ഒരു ചിന്താഗതി എല്ലാരിലും വന്നു പിന്നെ ഇന്നരു ഒരുപാട് ഒരു ബിസിനസ്സന്നല്ലേ എല്ലായിടത്തും
അതെ ബിസിനസ് അപ്പോല്ലെ ചെടിച്ചട്ടി അങ്ങനെ ഒരുപാട് ഞങ്ങളൊക്കെ ആ ആ ഒരു സമയത്ത് ചെടിച്ചട്ടി നിർമ്മാണം അങ്ങനത്തിലൊക്കെ ഏർപ്പെട്ടിട്ട് ഞങ്ങള് ഇങ്ങനെ
വീട്ടില് പൂക്കള് ഇണ്ടാക്കാ ഗാർഡന് ഇണ്ടാക്കാ ഒരുപാട് പേര് എല്ലാ വീട്ട്ലും കണ്ടൊരു സംഭവങ്ങളാണ് ചെരട്ടകൾ കൊണ്ട് വ്യത്യസ്തമാർന്ന രൂപങ്ങള് ഇണ്ടാക്കിയിട്ട് അതില് ചെടികള്ണ്ടാ
ആ ഒരു സമയത്ത് നമുക്ക് പൊറത്ത് എറങ്ങാനും സാധനങ്ങള് വാങ്ങാനും ക്കെ പ്രയാസാ ഞമ്മളൊരു ഭീഗ് പക്ഷെ എല്ലാരെ വീടും ഭംഗി വെച്ചിര്ന്ന്
ആഹ് ബുദ്ധി വർക്കിയ്തിട്ട് ഓരോന്നും നമ്മളായി ട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോരോ അലങ്കാര വസ്തുക്കൾ നമ്മളായിട്ട് ഇണ്ടാക്കിയെക്കും
ആഹ് അപ്പ അതിൽ നിന്ന് എന്ത് മനസ്സിലാവ്ണ് ണ്ട് സ്വന്തം ഞമ്മളരു റൂമില് ഒരു ഒരു ഞമ്മളൊരു വീടിന്റെ ഒരു ചുറ്റുപാടിൽ ഒതുങ്ങി കൂടി നിക്കാണെങ്കിൽ നമ്മള് പൊറ ആഹ് വീ അവ്ടെ നിന്ന്കൊണ്ട് ഇള്ള സൗകര്യത്തിൽ നിന്നുകൊണ്ട് എന്തെക്കെ ചെയ്യാൻ പറ്റുന്ന്ള്ളൊരു
ആഹ് ഒരു പരീക്ഷണം പോലെയാണ് ഇത്‌ ഒരു പരീക്ഷണം തന്ന പോലെയാണ് മറ്റേത് നമ്മള് ഫുള്ള് ഇഹ് പബ്ലിക്കായിട്ട് അമ്മക്ക് ഞമ്മളെ വീട് നോക്കാൻ ടൈം ഇല്ല ഒന്നുല്ല ബിസി ടൈമാണ് ജോലി നമ്മളെ പേഴ്സണൽ
ദ്യഭ്യാസപരമായി
വെറൈറ്റി കാര്യങ്ങള് ഉം അഹ് പക്ഷെ ഏറ്റവും ആഹ് വീക്കായതോണ്ടാണ് വിദ്യാഭ്യാസം കൊർ ആഹ് ഒരുപാട് കു നല്ല കിട്ടണ്ടെ സ്കൂൾ കാലഘട്ടങ്ങള് വർഷങ്ങള് ഇത് രണ്ട് വർഷം അങ്ങനെ പോയി പക്ഷെ ഇന്നാലും അതിനും സാഹചര്യങ്ങള് ഇണ്ടാക്കി
അതെ അതെ ഒരുപാട് സൗകര്യങ്ങള് വന്ന്ട്ട് അന്ന് കുട്ടികൾക്കൊരു പേടിയായിരുന്നു എന്തായിരിക്കും ഏതായാലും രണ്ട് വർഷാണ് അങ്ങനെ മാസങ്ങളല്ല രണ്ട് വർഷത്തോളം ഏകദേശം രണ്ട് വർഷത്തോളം നമ്മളെ പിട് ച്ച് കുലുക്കിയിട്ട്ണ്ട് കൊറോണ ഉം ഉം വിദ്യാഭ്യാസപരമായിട്ട് എല്ലാ സൗകര്യങ്ങളും ബേക്ക്‌ന്ന് കുട്ടികൾക്ക്‌ കൊട്ത്ത്കാണ്ട് പക്ഷെ ഒര് അടങ്ങി ഇര്ന്ന്ട്ട്ല്ലൊരു വിദ്യാഭ്യാസ രീതിയിലോട് ഓൽക്ക് കൂടുതൽ പൊരുത്തപ്പെടാൻ കഴിയ്ണില്ല
ആഹ് ആഹ്
എന്തായാലും ഈ നമ്മളെ സ്
അതെ പക്ഷെ ഇന്നാലും ഈ വിദ്യാഭ്യാസം കൊട് ക്കാതിര്ന്ന്ട്ടില്ല നമ്മള് ആ വഴിക്കൂടെ നല്ലോണം മാക്സിമം കഴിയുന്ന രീതിയില് കു ട്ടികൾക്ക് എജ്യൂക്കേഷൻ കൊടുക്കാൻ ശ്രദ്ധിച്ച്ട്ട്ണ്ട് അത് ഏറ്റവും ഒര് പ്ലസ് പോയന്റ് ആണ് അതത് അവ്ടെ ക്യാൻസലെയ്ത് നിർത്തി വെച്ചിട്ടില്ല
ആഹ് എങ്ങനെ ആയാലും കുട്ടികൾക്ക് വിവരം നൽ കണം വിദ്യഭ്യ വിദ്യയല്ലാതെ പിന്നെ എന്താ ലോകം
എല്ലാതും എല്ലാ രീതിയിലും അങ്ങൻതന്നെ അയ്ല് ഏറ്റവും ബുദ്ധിമുട്ടിയത് ഈ ജോബ് എഹ് പണിയില്ലാതിര്ന്നത്
ആഹ് അത് വല്ലാത്തൊരു പ്രയാസം തന്നേണ് ആഹ് കൊറോണ കാലം ന്ന് പറയുമ്പോ തന്നെ എന്തോ ഒര്
വീട്ട്കാര്ക്കൊക്കെ ആയിരിക്കും ദിവസം എഹ് വേ കൂലി കിട്ട്ണ വീട്ടാര്ക്കൊക്കെ ആയിരിക്കും ഏറ്റവും എടങ്ങാറായിറ്റ് ഇണ്ടാവാ ജോലി ഒന്നു ഇല്ലാതെ അഹ് അതൊക്കെ വീട്ട്ല് വല്ല കൃഷിയോ കാര്യം
വീട്ടില് കുറേ പച്ചക്കറി അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിട്ട് കൊറേ ആളുകൾ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട് മാസങ്ങള് വർഷ ഒരു രണ്ടു വർഷത്തോളം അങ്ങനെ പ്രയാസപ്പെട്ട കാരണം അവരെന്നെ സ്വയം ചിന്തിച്ചു ഇനി ഞമ്മക്ക് പിടച്ച് നിൽക്കണമെങ്കിൽ നമ്മളെ വീട്ടില്
മുന്ന ഒരു കാലത്ത് നല്ല രീതിക്ക് നിന്നവർക്ക് ഏത് ആപ ത്ത് വന്നാലും നമ്മുക്ക് മുന്നേറണം എന്നില്ല മെയിൻ്റോടെ നിന്നവർ ക്ക് അന്ന അവധി പിടിച്ചു നൽക്കാൻ കഴിഞ്ഞു അല്ലാത്തവർ അന്ന് അതും
ഉം കഷ്ടപ്പാടന്നെ ഇന്നും കഷ്ടപ്പാടന്നേണ് ഏതായാലും കൊറെ കെമിക്കല ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അന്ന് കുറച്ച് കുറവായിരുന്നു നമ്മള വീട്ടിലന്നെ വീ ആ വീട്ടില് എങ്ങനെങ്കിലൊക്കെ ഉണ്ടാക്കി നമ്മൾ അതുകൊണ്ടൊക്കെന്ന് എത്ര ചെറിയ വിഭവം ങ്ങളാണെങ്കിലും അതുകൊണ്ട് നമ്മൾ സന്തോഷപ്പെടും
അതെ ഫാസ്റ്റ് ഫുഡിന് അഡിക്റ്റ് ആയവരൊക്കെ വീട്ടിലെന്താ സാധനം അതുകൊണ്ട് വ്യത്യസ്ത എന്തങ്കലും ഉണ്ടാവാൻ പറ്റുവോ അത്ണ്ടാക്കി കഴിക്ക ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു എല്ലാവർക്കും
പൊരുത്തപ്പെട അതും അതിന്റെ ഒരു ടേസ്റ്റ് കണ്ടെത്തുക അത ഒരു രസകരായിരുന്നു ആ കാലഘട്ട എല്ലാരും വീട്ടിലൊ ഒരുമിച്ച് ജോ ജോലിയൊന്നും ഇല്ലാതെ എല്ലാരും ഒരുമിച്ച്
ച്ച് ഇരിക്കാനോ സംസാരിക്കാനോ ഓരോരോ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും പറ്റിയ ഒരു ഏറ്റവും നല്ലൊരു കാലഘട്ടാക്കിട്ട് നമ്മക്ക് ആ ഒരു കാലം എടുക്കാ പക്ഷെ എന്താ ഒരുപാട് ആൾക്കാര് ലൈഫിൽ നോക്കുകയാണെങ്കിൽ അത് ഇടങ്ങേറാക്കിയതാണെങ്കിലും
ആഹ് ആഹ് രണ്ടിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് എങ്കിലും മരണ പെട്ടവരെ ആലോയിക്കുമ്പോ ഭയങ്കര സങ്കടാണ് ഇത് കുറേ അസുഖ അസുഖം ശരീരത്തിൽ ഓൾറെഡി അസുഖം ഇല്ല ആൾക്കാർക്ക് കൊറോണ വന്ന കാരണം മരണപ്പെട്ടിട്ടുണ്ട് അവരെ കാര്യത്തിലൊക്കെ വല്ലാത്ത സങ്കടമുണ്ട് എങ്കിലും